ഹലൊ ഹലോ ആഹ് കേക്കില്ലേ
ആഹ് കേക്കുന്നുണ്ട്
എന്തൊക്കെയുണ്ട് വിശേഷങ്ങട്ട്
സുഖം തന്നെ
മയണ്ടോ?
ആഹ് മഴയുണ്ട് ഇപ്പം തോർന്ന്
ആഹ് ഇവിടെന്ന് നല്ല വെയില
ആഹ് ഇവിടെ മുമ്പ് വരെ ആയിരുന്ന് ഇപ്പം ഇപ്പം മഴ പെയ്തിപ്പം തോർന്നതേ ഉള്ള്
തെന്നേ ഇവിടന്ന് മഴ പെയ്തിട്ടേല്ല
ഉം
പിന്നെ പഠനൊക്കെങ്ങനെ പോണ്?
ഞാനിപ്പം ഡിഗ്രി കഴിഞ്ഞിട്ട് നിക്കുവാ
തന്നെ ഏതാ സബ്ജക്റ്റ്?
ഹിസ്റ്ററി
ആഹ് ഞാനുസ്റ്ററി സെയിം
ആഹ്.
ഞാൻ ഹിസ്റ്ററി കഴ്ഞ്ഞതാ.
ആഹ് ഇപ്പൊന്തെയ്യുവാ.
ഇപ്പൊ ഞാന് ഇപ്പൊന്നും ചെയ്യ്ണില്ല പീ ജിം കഴ്ഞ്ഞ് ഒക്കെ കഴ്ഞ്ഞ്. പെരേല്ങ്ങനെ ഇര്ക്കാ.
ആഹ്.
കുട്ട്യോളെ പഠിപ്പിക്കാനിഷ്ടാ?
എനിക്ക് ടീച്ചിംങ്ങിനോട് വല്യ താല്പര്യൊന്നുല്ല്യ.
ആഹ് പി എസ് സി എയ്ത്ണ്ടോ.
പി എസ് സി ആഹ് ഞാൻ കൊടുത്തിട്ടുണ്ട്.
ആഹ് എഴുത്യോക്കിട്ടില്ലെ ഇതുവരെ.
എനിക്ക് വുമൺ പോളിസിന്റെ വണ്ണായിരുന്നു അപ്പൊഅതാണെങ്കി നൂറ്റ് നൂറ്റമ്പത് നൂറ്റമ്പത് സെൻറീമീറ്റർ ഹൈറ്റ്ണ്ടെങ്കില് എനിക്കാഎക്സാം എഴുതാൻ പറ്റത്തൊള്ളൂ എനിക്ക്. ക്ക് അത്രേം ഹൈറ്റ് ഇല്ല.
ആഹ് അപ്പൊ എഴുതീല് മിസ്സായി പോയിലേ.
ആഹ് ആഹ് മിസായി പോയി അതിലൊരു വെഷ്മംണ്ട്.
അത് സാരല്ല അത് നല്ലതിനേക്കാരം അയ്ലാറെ വൽത് കിട്ടൊല്ലോ.
ഉം.
അത് വിചാരിക്ക അയ്ലേറെ വെൽത് കിട്ടല്ലോന്ന് വിചാരിക്ക.
ഉം.
ഉം. പീ പഠിക്ക്ണ്ടൊ പി എസ് സിക്ക്.
ആഹ് പി എസ് സിക്ക് പഠിക്ക്ന്ന്ണ്ട്.
ഓൺലൈനായ്ട്ടാ.
അല്ല അല്ലാ പഠിക്കുന്നില്ലാ അല്ലാതെ താ പി എസ് സിടെ ഒക്കെ. യൂട്യൂബിനാത്തൊക്കെ നോക്കും ബുക്കും കാര്യങ്ങളും അയ്നത്തൊക്കെ കൊ ജൻസൊക്കെ വർകൗട്ടെയ്യുന്നു ഇല്ല്യല്ല്യല്ല്യ
ആഹ്, ഞ്ഞി എന്താ അട്ത്തെ എം പി ജി എം എം എം പി ജി ചെയ്യ്ണ്ടോ?
ഇല്ല്യല്ല്യല്ല്യ ഇനി കോച്ചിംഗ് ക്ലാസ്സിന് എന്തെങ്കിലും പാനേട്ടാ പി എസ് സീടെ എന്തെങ്കിലും
ആഹ്, അങ്ങനെ നോക്കാല്ലേ.
ഉം.
പി എസ് സി ഒക്കെ കിട്ടാനും പണ്യാ നല്ല മെൻകടണം നമ്മള്. ന്നാമേം കിട്ടും. ഹാഡ് വർക്കിംഗ്
ആഹ്, പയങ്കര ഹാർഡ് വർക്കെയ്തെങ്കിലെ കിട്ടത്തൊള്ള്.
ആഹ്, നല്ലം ചെയ്യണം. പഠിച്ച് പഠിച്ച്ങ്ങനെ അതേപ്പൊ അമ്മള് വേം ക ജോലിയൊക്കായിട്ട് കല്ല്യാണം കഴിച്ചാ മതി. ന്നാ പിന്നെ മേം കിട്ടും.
യോ അതേഒള്ള് കൽ ജോലിയൊക്കെ ആയിട്ടെ എന്തേലും മാരേജ് ചെയ്യത്തൊള്ള്.
ആഹ്, മറ്റേത് ഞമ്മള് അവ്ടെ കല്ല്യാണം കഴ്ച്ച് പോയാ പിന്നെ ഞമ്മക്ക് അയ്ന്നും കയ്യൂല.
ആണ്. കല്ല്യാണം കയ്ച്ച് കഴ്ഞ്ഞാ പിന്നെ നമുക്ക് കുഞ്ഞൊക്കെയായി കഴിയുമ്പോഴ്ത്തേക്ക് പിന്നെ പാടായിരിക്കും.
പാ കുഞ്ഞായില്ലെങ്കിലും അല്ലെങ്കിലും ഞമ്മൾ കല്ല്യാണം കഴിച്ച് പോയാ അമ്മളെ വീട്ട്ത്തെ മാതിരി നമുക്ക് അവിടെര്ന്ന് വായിക്കാൻ കയ്യൂല.
പറ്റത്തില്ല നമ്മളെ സ്വന്തം വീട്ടി കിട്ടുന്ന ഫ്രീഡം മറ്റൊരു വീട്ട്ച്ചെന്നാ നമുക്ക് കിട്ടത്തില്ല. അതും ശരി ആഹ്, നമു ക്ക് അങ്ങനെ വൃത്തി അങ്ങനെ അമുക്ക് ന്താ അവിടിരുന്ന് നമുക്ക്ങ്ങനെ പെട്ടെന്ന് വളർന്ന് പഠിക്കാനോ വർ വർക്കെയ്യാനൊന്നും പറ്റത്തില്ല.
ആഹ്, മേരേജ് ഇപ്പന്നെ വേണ്ടാന്ന് പർഞോണ്ടി. വേം ഞമ്മളൊക്കെ ഞ ഇന്നെയൊക്കെ പിടിച്ചങ്ങനെ കെട്ടിച്ചതാ ഞാൻ എപ്പളും പറിയും ഇൻക്കാസങ്കട പ്പളും തീരൂല. ഞാൻ ന്റെ മ്മനോട് പ്പളും പറിം അന്നൊക്കെ ന്നെ പഠിപ്പിച്ചാ പഠി ച്ചാങ്ങളയച്ചുണ്ടെങ്കി ഞാ ന്നൊരു ജോലിയിലെയ്നീന്നും
ആഹ്.
അന്ന് ഓല് പിന്നെ മേ പിട്ച്ച് കെട്ടിക്ക്ന്നതാ
എന്റെ വീട്ടി അങ്ങനെ കൊഴപ്പൊന്നുല്ല അമ്മ പറഞ്ഞിട്ടുണ്ട് ജോലിയൊക്കെയായി ഇരു ഇരുവത്തെട്ട് വയസ്സൊക്കെ ആ ട്ടെ കെട്ടിക്കുന്ന് പർഞ്ഞിട്ടുണ്ട്. ഇപ്പഴാണെ കെട്ടിക്കെത്തില്ലെന്ന് പർ ഉം
ആഹ് ജോ അമുക്കൊരു ജോലിണ്ടാവുമ്പം അമ്മക്കൊര് സ് സമാധാനാണ്. മറ്റത് ഞം
പത്തൊമ്പതാമത്തെ വയസ്സിലേ കെട്ടിച്ചെ അമ്മയ്ക്കാ ഒരു വെഷ് മുണ്ട് അതൊണ്ട അമ്മ പർഞ്ഞിട്ടുണ്ട് എന്റെ കൊച്ചിനെ ഇപ്പഴെ കെട്ടി
സെയിം ഇന്റെ അവസ്ഥ അതാ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആവുമ്പൊ ഇന്നെ കല്ല്യാണം കഴിച്ചിണ്.
ഉം
പക്ഷേ ഇവട്ന്ന് ഹസ്ബെൻ്റ് പർഞ്ഞയ്ച്ച്ണ്. ന്നാലും നമുക്കവ്ട്ന്ന് പഠിക്കണേന്റൊര് പരിധിയില്ല്യേ
ആഹ്.
ആഹ്, മ്മള് കുട്ട്യെള് പ്രാരാബ്ദം അയ്ന്റെടേക്കൂടെ പി എസ് സി അങ്ങൻത്തെ
ഉം, അമ്മളിപ്പൊര് മാരേജ് ചെയ്ത് കഴിയുമ്പം പ്പാ വീട്ടാരേറി നീ ഇനി പഠിക്കാൻ പോണ്ടാ എന്ന് പറയുമ്പൊത്തേക്ക് നമുക്ക് വയങ്കര ഇതായിരിയ്ക്കും.
ആഹ്, അതാണ് നമ്മുക്ക് പിന്നെ അമ്മക്ക് ഒന്നിനും ഒരു മൈൻഡ് കിട്ടൂല. ഹ് ഞമ്മള് പോയ പോകുമ്പം ഓൽക്ക് ദേഷ്യം പിടിക്കോ പണിട് ക്കാതെ പോവുമ്പോലെന്തേ പറിയോ അതൊക്കെ തോന്നും
ആഹ് നമ്മള് ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പിന്നെ മുന്നോട്ട് പോകാൻ പ റ്റത്തില്ലന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇതായിരിക്കും
ആഹ് പലേ ഫീലിങ്സൊക്കെ അതുകൊണ്ട് കല്യാണം പ പഠിച്ചൊരു ജോലി ആയിട്ട് മതി കല്യാണംന്ന് തീർത്ത് പറഞ്ഞാ മതി ഞാൻ ഇന്റെ ഇമ്മാനോട് ഇപ്പളും പറയും ഇമ്മാനോട് ഇപ്പളും പറയും നിങ്ങള് അന്ന് ഞാൻ പഠിക്കേനി അന്ന് മ്മ പറയും ആഹ് പിന്നെ മ്മാക്കൊരു ഇതേനി കല്യാണ ഉണ്ടാക്കാ ഞ്ഞിട്ട് ഒപ്പള്ളോലൊക്കെ കല്യാണം കഴി ഞ്ഞ് ഞാൻ ഇനിപ്പ ഡിഗ്രിക്ക് പഠിക്കാണ് ഇന്റപ്പള്ളോളെ പത്താം ക്ലാസ്സ്‌ന്ന് കഴിഞ്ഞ്ണ് വീടിന്റെ അടുത്തുള്ളൊക്കെ അപ്പൊ ഞാൻ മാത്രള്ളൂ അന്ന് പഠി ക്ക്ണത് ങ്ങട്ട്ന്റെ മ്മങ്ങ പറഞ്ഞ് പിടിച്ചു കെട്ടിച്ചതാന്നെ ഞാൻ ഇമ്മാനോട് പ അന്ന് ഞാന് പറഞ്ഞെ കേട്ട്ണെങ്കിൽ ഇന്ന്പ്പോ ഞാനൊരു ജോലിയിലേനി ഇപ്പൊ പഠിച്ചാ പഠിച്ച്ന്ന് പറഞ്ഞിട്ട് കാര്യല്ല പ്പളും ഗവണ്മെന്റ് സർവീസ് കേറീലല്ലോ പറിം ഞാൻ
ഉം
ആഹ് ഒരു സങ്കടം ഇപ്പളും ഉണ്ട് ആഹ് ഞാൻ എല്ലാരോടും പറയും ഇങ്ങനെ പഠിക്ക്ണെ കുട്ടികളോടൊക്കെ പറഞ്ഞൊടു ക്കും ഇങ്ങള് പഠിച്ചോളി ജോലി ഇങ്ങോട്ട് ജോലി കിട്ടിട്ട് മതി കല്യാണം ഏഹ് അമ്മക്കൊക്കെ അനുഭവം അങ്ങനെയാണ് അതുകൊണ്ടാണ്
ആണ് കല്യാണ അല്ലല്ലോ നമ്മുടെ ലൈഫില് ഇമ്പോർട്ടന്റ് വിദ്യാഭ്യാസം അല്ലേ
ആഹ് ഇനിയിപ്പ നമ്മുക്ക് കിട്ട്ണ ആൾക്കാര് എങ്ങനത്തെ ആൾക്കാരാ പറയാൻ പറ്റ റ്റൂല മ്മക്ക് ഓനോട് ആഹ് നമ്മക്ക് ഓനോട് പ ഇങ്ങളെ വാണ്ടച്ച് പറഞ്ഞ് പോരുമ്പോ നമ്മളെ കയ്യില് ഒരു ജോലിണ്ടെങ്കി ധൈര്യാ യിട്ട് ഇറങ്ങി പോരാ മറ്റേ ആരാ കണ്ടാ നമ്മള് പോരാ
ആഹ് ഉം ച്ചെ നമുക്ക് ചെലപ്പം എന്താ നല്ല ലൈഫാ ആണ്ന്ന് ന്നാ നരക ജീവിതം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തി
പറ്റില്ല ആഹ് അതന്നെ നമുക്ക് ഓലെ കണ്ട് കാണ്ട് ഇറങ്ങി പോര്ണെങ്കി നമ്മളെ കയ്യിലൊരു ഒരു ജോലി ഉണ്ടെങ്കില് നമുക്ക് ആരും നോക്കണ്ട
ആഹ് ചെന്ന് കേറുന്ന വീട്ടിലൊരു നമുക്കൊരു വാല്യൂ കിട്ടും
ആഹ് അത്ണ്ടാവും ജോലി ഉണ്ടെങ്കി നമുക്ക് നല്ലൊരു വെലണ്ടാവും ഏഹ് നല്ലൊരു വെലണ്ടാവും
ആഹ് ഇപ്പഴത്തെ കാലത്ത് ഇപ്പം വിശ്വസിച്ച് എങ്ങും കല്യാണം കഴിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാ ആരെയും വിശ് വിശ്വസിച്ച് കെട്ടാൻ പറ്റത്തില്ല
ആഹ് അങ്ങനെയാണ്
ഇപ്പം ഇപ്പൊ സ്ത്രീധന പീഡനവും അത് ഇതും എന്തുവാ നാട്ടിൽ നടക്കുന്നെ
ആഹ് അപ്പൊമ്മക്ക് ജോലി ഉണ്ടെങ്കി മ്മക്ക് ആഹ് പ്പോ മ്മക്ക് എതിർക്കാം ഞങ്ങള് സ്ത്രീധനം കൊടുക്ക ഞങ്ങള് കെട്ടിക്ക ക്കണ്ടാ ഇങ്ങക്കൊരു ജോലി ഉണ്ട് ആഹ് ജോലിയിൽ ഞാൻ ജീവിച്ചുകൊണ്ട് ധൈര്യമായിട്ട് പറഞ്ഞൂടെ ജോലി ഇല്ലാത്ത ജോലി ഇല്ലാത്തൊര അവസ്ഥയാണ് നമ്മുക്ക് ഓല് പറഞ്ഞ കേട്ട്ക്ക മ്മളെ കയ്യില് ജോലി ഉണ്ടെങ്കി നമക്ക്
അതാ നമുക്കൊരു വാല്യൂ ഉണ്ടല്ലോ മറ്റൊരാളെ ഡിപ് ഡിപെൻറ് ചെയ്ത് ജീവിക്കുകയും വേണ്ട എനിക്ക് ഇങ്ങനെ മറ്റൊരാളെ ഡിപ്പെൻറ് ചെയ്ത് ജീവിക്കുന്നത് ഇഷ്ടവും അല്ല അമ്മക്കൊരു ജോലി ഉണ്ടല്ലോ അത് ജോലിയുണ്ട് നമുക്ക് ആഹ് സാലറി കിട്ടും
ആഹ് അതാണ് അയ്നൊരു വേറൊരു ഇതുണ്ട് ഞാൻ മക്കളോടൊക്കെ പറഞ്ഞ് കൊടുക്കും ന്റെ അവസ്ഥോ ഇങ്ങനായി മക്കളെ പഠിച്ചോളി എപ്പോളും പറഞ്ഞ് കൊടുക്കലാ ഉം പഠിച്ചാല് ഓല്ക്ക് നന്ന് അറിയും ങ്ങള് ഓലോടെന്നെ
ഉം
നമ്മളൊന്ന് ഉം പര്യാ മര്യാദക്ക് പഠിപ്പിച്ചാൻ കഴിഞ്ഞില്ല പക്ഷെ പെണ്ണ് കിട്ടിയ സമയത്ത് നമ്മൾ നോക്കീണ് നോക്കിയില്ലന്നല്ല പക്ഷേ നമ്മക്കയ്ന് ഒരു പരിതി ഉണ്ടിമ വീട്ടത്തെ കാര്യവും കുട്ടികളെ കാര്യവും ഹസ്ബൻഡിന്റെ കാര്യവും എല്ലാര കാര്യും കഴിഞ്ഞിട്ടുമാണ് നമ്മുക്ക് പഠിച്ചാൻ ഇരിക്കാൻ അപ്പോത്തിന് നമക്ക് തലവേദനയും എല്ലാം വരും പിന്നെ നമ്മ മൈൻഡ് ക്കട് കേറൂല ഒന്നും നമ്മള് വായിക്കുമ്പോ ഫ്രഷ് ആയി മൈൻഡ് ഫ്രഷ് മൈൻഡോടെ ഇരിക്കണം എന്നാലേ നമുക്ക്ത് കിട്ടൂള്ളൂ
ആഹ് പഠിക്കുന്ന മനസ്സിലാവത്തോള്ളു
ആഹ് ആഹ്
നമുക്ക് മറ്റേ വീട്ടിലെ കാര്യ എല്ലാം കൂടെ ഓർത്ത കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ടെൻഷനും സ്ട്രെസ്സും ആയിരിക്കും ഭയങ്കര
ആഹ് ആഹ് ആയിരിക്കും ഞാൻ ഇപ്പൊ എന്റെ ഇവിടെ ഉള്ള കുട്ടികളോടൊക്കെ പറഞ്ഞുകൊടുക്കും മക്കളെ പഠിച്ചോളി പഠിച്ച ച്ചൊരു ജോലി മാങ്ങിക്കോളി ഇന്നിട്ട് മതി ഇങ്ങളോടക്കെ ഓലോട് ഓടെ കല്യാണ ഉണ്ടാക്കിട്ട് മുത്തച്ഛ്ന്റെ മോള് മേ കല്യാണം കഴിച്ചാണ് ര രണ്ട് പെൺകുട്ടികളുണ്ട് രണ്ടാളും പെ പെന്ന് പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വൺക്ക് എത്തിട്ടെളളൂ കല്യാണഴിച്ചേനി അപ്പം ഞാൻ മക്കളോട് പറഞ്ഞു മക്ക ക്കളെ ഇങ്ങള് സമ്മയ്ക്ക ക്കണ്ട ഇങ്ങൾക്ക് പഠിച്ചോളി അപ്പൊ ഓര് ഏയ് ഇമ്മച്ചി പറിണത് കേട്ടാ മതി പറഞ്ഞ് ഇപ്പോ ഓല് ഇന്നോട് പറയാ മേമേ ഇങ്ങള് പറഞ്ഞത് കേട്ടാ മതിയ്നി ഏ ഒരു പത്ത് പത്ത്റുപ്പേന്റെ ഒരു പണി ഞങ്ങക്ക് കിട്ടീണെങ്കില് ഞങ്ങക്ക് സമാധാനം ഉണ്ടായിനി ഓലെ ഹസ്ബൻമാര് നോക്കാഞ്ഞിട്ടല്ല ഇതെല്ലാത്തിനും വേണ്ട കൈ നീട്ടാ
പക്ഷെ ഇപ്പൊ ഞാൻ മറ്റേ മക്കളോട് പറഞ്ഞ കൊടുക്കും മക്കളെ ഇങ്ങള് പഠിച്ചോളിട്ടോ നിങ്ങള് മ മറ്റേല കണ്ടാണ്ട് നിങ്ങള് നടക്കേണ്ടാ പഠിച്ചൊളി ഇന്ന് പറഞ് കൊടുക്കലാ ഓല് ഓല ഇമ്മാരോടും പറഞ്ഞു കൊടുക്കും ഇപ്പ തന്നെ പിടിച്ചു കെട്ടിച്ചണ്ടാട്ടോ ഓലും പത്താം ക്ലാസ്സോക്കെ കഴിഞ്ഞ് പ്ലസ്ടുക്ക് എത്തിണ് അപ്പൊ ഞാൻ ഓലോട് ഓലോടും പറയും ഉമ്മാരോട് പറയും ഇങ്ങള് പഠിച്ചോളി പറയും കാരണം പഠിത്തത്തിന്റെ മൂല്യം ഞമ്മക്കറിയാം
ആണ്
അതെന്തായാലും ചെറിയൊരു ഇത് കമ്പ്യൂട്ടർ കോഴ്സ് അക്കൗണ്ടിങ് ഉണ്ടാവല്ലോ ഡാറ്റാബേസ് അതെങ്കി പഠിച്ചാല് ഒരു അക്ഷയ സെന്ററിലേൽ പോയിരുന്നൂടെ ഞാൻ അതാ അതാഓലോട് പറയലേ അതിനന്നെ ഒരു വാല്യൂ ഉണ്ടല്ലോ
ഉം
ഒര് മാസം എത്ര കാ കൈക്ക് കിട്ടുന്നെള്ളൊരു സമാധാനം ആഹ് മറ്റേ ഒന്ന് ആയ് ഇല്ലല്ലോ മക്കളോട് പർഞ്ഞ് കൊടുക്കലാ എന്തെങ്കിലും ചെറുതായാലും മതി ചെറിയൊറു പണി ആയാലും മതിയായി
ഉം
ആരോട് കൈയ്യ് നീട്ടാതെ ജീവിക്കാള്ളത്
അതാ
അയിനൊരു അന്തസ്സ് വേറെ തന്നെയാ
ഉം
അല്ലേ ഞമ്മള് ഇപ്പോ മാ വീട്ടിതന്നെ ജോലി ഇള്ളോലും ജോലി ഇല്ലാത്തോലെ അവസ്ഥ ഒന്ന് ആലോയിച്ച് നോക്കിയെ ജോലി ഇള്ളോൽക്ക് എല്ലാത്തിന് ഒര് പരിഗണനണ്ടാവും ഓള് ജോലിക്കോണല്ലേ ഓല് ജോലിക്കോണല്ലേ പറയും
ഉം
ആണ്
ഏഹ്
അതാണ് പറയാ ഇപ്പത്തെ കാലു അല്ലെ
ഉം
ഒരാളെ കൊണ്ട്ന്നെ കൂട്ടിയ കൂടാത്താ
ഇപ്പോ ജോലിള്ളവർക്കെ ഒരു ആറെമുന്നിലോരു വേലയോള്ളു, അല്ലാത്തോര്ക്ക് ഒരു വേലെ ഇല്ല
ആഹ് അതാണ്
പൈസ്സയുണ്ടോ ആഹ് ഓക്കെ ഓക്കെ ശെരി ശെരി